ആഹ് ആ കിട്ടിപ്പോയി.
ഇല്ലേ
ഹും ഹും ഹു മറ്റേ റിംഗിങ്ങൊക്കെ മറ്റേ റിംഗിങ് എഴുതികാ ട്ട്ണിണ്ടായിനോ ഉം എടുക്കണില്ല ഉം
കണ്ടില്ലതിലെന്നാ കാൺണില്ലാണ്ട്
ആഹ് ആഹ് എന്തൊക്കെയ പിന്നെ
ആഹ് നല്ല വർത്താനം സുഖാണ്
ആ കോറണ്ടാക്കി വെച്ച്ക്ക്ണു അയ്തിന്നിട്ട് പോയിക്കോ കൊറണ്ടാക്കി പിന്നെന്ത
ആഹ് അംന
ഓൾക്ക് ഒക്കെ അപ്പൊ കൊർച്ചൊക്കങ്ങനെ കൊറേ പാലോ എന്തേലൊക്കെ കൊറച്ചീച്ചിങ്ങനെ ഉം കൊടുക്കലാ തൊട്ത്തീക്കണ് ഉം കൊട്ത്തപ്പോ കൊഴ പ്പിന്നലെ ഇണ്ടാക്കി കൊടുത്തു അപ്പൊ കൊഴപ്പൊന്നുല്ല
ആഹ് കോറേക്ക തിന്നാണെങ്കി കൊഴപ്പൊന്നുല്ല നല്ലതല്ലേ
വെരകുമ്പോ എല്ലാർക്കും വെരകും മറ്റോലും ഇപ്പ തിന്നണ്ട പ്രായം തന്നെയല്ലെ
ആഹ് അതന്നെ
അടുക്കളയീന്ന് ഒജ്ജാത ഇങ്ങനെ ഇണ്ടാക്കാം
ആഹ്
എന്നാലൊക്ക നല്ല സുഖാ പിന്നെന്താ കുട്ടിയള് അഹ് കുട്ടിയള് തിന്ന്നോണ്ടന്നെ ഒര് ഇഷ്ടാണ് അന്നല് കോറൊന്നും അധികം അങ്ങനെ തിന്ന് തിന്നലിണ്ട ചെറിയോന് അപ്പൊ ഞാന് എന്താ ഇതിന്റെത് മുറിച്ചിട്ട് കൊടുത്തു എന്താ ആഹ് കേ
ഹലോ ആഹ് എന്ത്ന്നാ ഒന്നിന സ്റ്റക്കായി
ആഹ് ആഹ്
ഉംഹ്
ഇന്നലേ കോറ് തിന്നനിണ്ടായിരുന്നില്ലായിരുന്നോ അപ്പ ഞാന് എഹ് പിന്നെ അ ഇവട അണ്ടിപരിപ്പ് കൊണ്ടന്ന ഇണ്ടായിരുന്നു അതൊന്നണ് ക് ഇതാ ‌ക്കി കൊത്തി മുറിച്ചിട്ട് ഇട്ട് ഇട്ടൊടുത്തു അപ്പൊ അയിന്റെ രസ്ത്തിലതൊക്കെ തിന്ന്
ഹ്
അങ്ങനെക്കെ എന്തെങ്കിലൊക്കെ പൊടി ഉം ഇണ്ടെച്ചെങ്കിലെ അങ്ങനെ തിന്നും
ആഹ് അതന്നെ അപ്പ രസാണ്
അഞ്ചിക്കാണ് അങ്ങനെ അറുപ്പൊക്കെ കോറൊക്കെ ഏഹ് പാല് വായും പാല് പാലും വെല്ലൊക്കെ ടുക്കുള്ളു എന്നിട്ട് കൊറച്ചൊക്കിങ്ങനെ ലൂസാക്കി ഹങ്ങനെ ഇതാക്കിക്കാപ്പൈ ക്കിതും കൂട്യണ് വർത്തിട്ടൊടുത്തപ്പോ അയ് രസായി അഹ് അങ്ങനെ തിന്നു
അപ്പൊ ഓൽക്ക് വ
അഞ്ചിയാണങ്ങനെ അറപ്പാണ് എന്നറഞ്ഞ് തിന്നാരി നിന്നെ ഓനും തിന്നു അത് ഉം
ഏഹ് ഉം ഉം
ഇവിടെ കോറെന്തായാലുവേണം ഇമ്മാക്ക് രാത്രിക്കെ രാത്രി ഇമ്മ കോറേ തിന്ന്
അത് ശെരി ഇവിടെ കുട്ടിയെ പോലെ അത് ഇപ്പളൊയ് ഓള് തിന്നും അല്ലെ വാലവാടിപ്പൊടി ഇതാക്കി കൊടുക്കും അല്ലെ കോറയ് അരച്ചു കൊടുക്കും ഓള് വാണ്ടറിഞ് ഓടൊക്കെ ചെജും അങ്ങനാണ്ട് നിർത്തിയിട്ടില്ല അങ്ങോട്ട് അങ്ങോട്ട് കൊ അങ്ങനെയല്ലേ ആഹ് ഫൂണേറ്റ് പിടിച്ച ഇതാക്കിയണ്ടാണ് ആഹ് കോരിയാണ് കൊടുക്കും അപ്പ അങ്ങനെ കുടിച്ചും ഓടൊക്കെ ചെജും വൺ വശം പിടിച്ചുതാക്കിയ പിന്നെ തൊള്ള ഇങ്ങനെ പൊള്ച്ചു കഴിഞ്ഞിട്ടുള്ളൂ തൊള്ളകൂട് ഞമ് ആഹ്
ചെലെ കുട്ടികള് ക്ലാസ്സിലാക്കി കൊടുത്താലേ അങ്ങനെ മോന്തി കുടിച്ചു
എന്നു അതുകൊണ്ടയ് അല്ല അതുകൊണ്ടാത് വരുന്ന് എന്താണ്പറയാ വൈകുന്നേരം അതാണ്ട് കൊടുക്കും ഉച്ച ചെരിമ്പളെ ഒർങ്ങീച്ചഴിഞ്ഞാല് ആഹ് അതാണ് കൊടുക്കും ആഹ് അതന്നെ
ഉം
കണി കണ്ട കൊടുക്കണക്കാണ്ടും നല്ലതുണ് തിന്നുകൊണ്ട് കൊഴപ്പല്ല
ഉം ഉം ചെല കുട്ടികൾക്ക് അറുപ്പേക്കാരം
ആഹ് ബാലവാടി പൊടി എടുക്കും
ഉം ഇപ്പ എവിടെ എയ്നു വാലബാടിപൊടി ഓള്ക്ക് കിട്ടൂലല്ലോ
ഓൾക്ക്ട്ടൂല ആർക്കെലും കിട്ട്ണോക്കെ വാങ്ങി ഇതാവും ഇവിടെ ഇന്റെ നാത്തൂന്റെ ആഹ് അവ്ടല്ല ഇവിടണ്ട് മാ ഇബടെ നാത്തൂന്റെയ് പേരക്കുട്ടി കെ ഇട്ടുണ്ട് പിന്നെ യൂസഫിന്റെ പേരക്കുട്ടി ണ്ട് ആഹ്പ്പോലൊക്കെ കൊടു ഓലോ തിന്നൂല ഓലം തിന്നന്നെജൂല ആപ്പോഓല് കൊടുന്നേരും അപ്പൊ ഒന്നും തിന്നന്ന ആഹ് തിന്നൂലാന്നർ ആണ്ട് കൊടുക്കാതിരിക്കേകാരം ഓലെ ഞങ്ങള് ബ്ള് ഇബളോടും കാര്യൊക്കെ ചെയ്യും പക്ഷെ ഞങ്ങൾ പുടിച്ചമർത്തി പിന്നെ ഓളാ ങ്ങ തിന്നും നിവർത്തില്ലാ പിന്നെ തൊള്ള അങ്ങനെ പൊളിച്ചരും
ചില പെണ്ണ്ങ്ങൾ ഏ ചില പെണ്ങ്ങളുടെ മേത്തുകൂടി ഇങ്ങനെ ഒലിച്ച ഇതാക്കി കൊണ്ട അല്ലേക്കാര അപ്പോ കൊടുക്കാൻ മടിയെ ടിന്നെ
തുപ്പും ചിജും ദാവും ചിജും അങ്ങനെയൊക്കെ ഇബള അങ്ങനെ തിന്നും അപ്പൊ അതുകൊണ്ട് ഞങ്ങള് കൊടുക്കല നിർത്തീട്ടില്ല ത് വേരെ പൊടി
ഏഹ് നിങ്ങളെന്താ മില്ലിക്കൊണ്ട് പൊടിപ്പിച്ചോടന്ന്ക്കല
അല്ല കൊറ പിന്നെ അങ്ങനെ കൊറ ചെൽ പ്പൊ പൊടി പാക്കറ്റ് വാങ്ങും അല്ലെങ്കിൽ ആദ്യം വല്യല്യാ എല്ലാവുമ്പോ അട് പൂട്ടിയാണ്ടൊക്കെയ്
ആഹ് ആഹ്
കുറെ സാധനങ്ങൾ അയിലെ പരിപ്പും കടലിം കിട്ടിയത് മുഴുവടും അങ്ങനെയാണ് പൊടിച്ചലേനു ഇങ്ങനെ നമ്മള ഈ പരി പ്പ് കടല അമ്പയർ അങ്ങനെയൊക്കെ ഓരോരോ സാധനങ്ങളല്ലേ അങ്ങനത്തോളെ കട്ട്കാണ്ട പൊടിപ്പിച്ചീനത് അയ്ക്ക് കോറയും ശുചിക്കോതമ്പോം അതൊക്കെണ്ട ഇടും അപ്പ പിന്നെ അയിന്റതാള അറിയില്ല
ആഹ് ആഹ്
അദ്യക്കെ അങ്ങനെ കൊടുപ്പിച്ചീനു ഇപ്പൊ പിന്നെ അനെ പൊട്പ്പി ച്ചാനും നിക്കല്ല അപ്പൊ ബാലവാടിപ്പൊടി ഇതൊക്കാണ് കൊടുക്കല
ആഹ് ആഹ് ഈ പയറ് വർഗങ്ങളൊന്നും ഇപ്പ കുട്ടികള് അല്ലാ
തിുന്നൂലല്ലോ ആഹ് ഓല് തിന്നൂല അപ്പൊ അ അങ്ങനെണ്ട് ഇതാക്കിയാല് അതിലാണ് പൊടും അറിയില്ല മധുരള്ളതക്കോ ഷർക്കര ട്ട്കാണ്ട് ആണ്ട് വെര് കുമ്പളൈ വാല്
ആഹ് ഇവ പിന്നെ ഇവൽ പിന്നെ എന്തെലൊക്കെ ഒരു വെറൈറ്റി മതി അതില് തേങ്ങി വല്ല ഇട്ട്ടുക്കെ അങ്ങനൊക്കെ ചെയ്താ മതി ചെറുപയാരൊക്കെ വെച്ചിട്ട് തേങ്ങാ മേലോട്ടണ്ട് ഒഡ്
ആഹ് അങ്ങനെ ഇഷ്ടണല്ലേ അത് ശരി അങ്ങനെയൊക്കെ ഇഷ്ടക്കാറല്ലേ
ഉം പിന്നെന്താറയാ എല്ലാരും പാടണ്ടാവോണ്ടേ മമ്പയറോ ഒക്കെ നാല മണിക് കടലക്കെ പീങ്ങ അങ്ങനെക്ക്
തോമിച്ച അങ്ങനെയൊക്കെ ഉമ് ഉമ് ഓൾക്ക് ബാലവാടിന്ന് ബാലവാടിന്ന് ട്ടണ ചോറും ഇതൊന്നും ഇഷ്ടല്ല അയ്ല് ഇ ചെറുപയറൊക്കെ് ഒന്നിച്ചിട്ട്ങ്ങ ഇണ്ടല്ലേ വെക്ക
ആഹ്
അപ്പൊ അതൊന്നും ഇഷ്ടല്ല
ഉം സുനിന്നാളെ വന്നിട്ടേ ഓള അന്തം പൂട്ട് ഓളെ കുട്ടിയാള് അങ്ങനെ തന്നും തിന്നൂലത്രേ അപ്പൊ തിന്നൂലരഞ ഇത് വെറുതെഅന് പീങ്ങ ചോടുത്താ പിന്ന ഇങ്ങനെ തിന്ന ആ പി ന ഇബ്ടെ ണ്ടാക്കിട്ട്പ്പൊ കുട്ടിആളെ ഓ ആ രണ്ട കുട്ടികള ആണ് മാന്തി വാന്തി തിന്നണത്
ആത് സ്
ആ പറയണ് ആഹ് ആഹ് പിറ്റെ എങ്ങനൊട്ടൊടുത്ത തിന്നുലെ ഞാന് ഉണ്ടാക്കി കൊടുത്ത അത് തിനന്നുല്ല അങ്ങനെ കടന്ന് പോക്കാര ഞാൻെന്നെ തിണംന്നാണ് പോള് വെറുതെ പീങ്ങി കൊടുക്കണുണ്ടാവും അപ്പൊ പിന്നെ കുട്ടികൾക്ക് ടേസ്റ്റില്ല തിന്നൂലല്ലോ അത എേങ്ങിയ വല്ല ഒക്കെ ഇട്ട് അങ്ങനെ കാട്ടി കൊടുത്തെ ആഹ് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തേ ഇന്നട്ടെന്നോടാറഞ് അമ്മയേ ഇണ്ടാക്കുമ്പോ ഉള്ളിടെഴതട്ടില്ലറഞ്
ആഹ്
പറയാ ആഹ് അങ്ങനെ കാട്ടിക്കൊടുത്താതിന്നുല്ലേ അറിണ്ട്
അത് തന്നെ
അങ്ങനെ എന്തെങ്കിലോക്കെ അക്രണങ്ങങ്ങള്ൾ കാട്ടിയേക്കും നാലല് മണിയാവുമ്പോ എന്തെങ്കിലുക്ക ഒന്ന്ണ് വേണ്ടേ ഓല് വരുമ്പോത്
ആഹ് സ്കൂളട്ട് വരെക്കാറല്ലോ
ഞാൻ എപ്പോഴും സപ്ലൈക്ക്ക്കവും എല്ലാ മാസവും പോവും ഉം കടലയും പരിപ്പൂയുന്നും ഒക്കാണ് വാങ്ങിക്ക
ഒക്കണ് വാങ്ങിക്കൊണ്ട് ഞങ്ങള് അവിടന്നെല്ലാം വാങ്ങിക്കൊണ്ടര് ല്ലേ പക്ഷേഞങ്ങക്ക് പിന്നെ കൂടുതൽ വേണ്ടത പിന്നെ പരിപ്പു അന്തള അക്കവിട തന്നെ വങ്ങ
ഉമ് ഉമ് പിന്നെ എന്തെലുഒക്കെ ഉണ്ടച്ചെങ്കി ഉമ്
തിന്നാങ്ങൂല
ആഹ് ഈ ഉയുന്നിനൊക്കെ നല്ല ലാഭണയിന്ന് വാങ്ങുമ്പോലെ
ആഹ് പീടീന്ന് വാങ്ങണകാട്ടിലും പരിപ് ഒക്കെ അങ്ങനെ തന്നെയാണ് അവിടുന്ന് വാങ്ങുമ്പോളേ ഞമ്മള് പീടീന്ന് വാങ്ങുമ്പോ നല്ല വെലയാവും
ഉംഉം ഉമ്
കൊറെ കാലത്തിനണ്ടാവും ചീജും അങ്ങനെ.
ആഹ് ആഹ് ഒരു കിലോനൊക്കെ വാങ്ങാൻ പുതിയൊക്കരം. എന്നാ പിന്നെ പിറ്റേത്തെ മാസം പോകാൻ പറ്റും വശം. പൈസന്റെ കാര്യം ആലോചിച്ചു ബളേ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വരും. ഇത് ഇമ്പല് ചോയ്ച്ച്ക്കരം ഇതിലപ്പോ എന്താ പംലഭം കിട്ടിയന്ന് ചോച്ചും.
ക്കെ തന്നെയാണ് പക്ഷേ പിന്നെ കൊറെ കാലത്തിന് വാങ്ങണ്ടാ.
ആഹ് പിന്നെ അത് അങ്ങനത്തെ ഒന്നും ഞമ്മൾ പീടിന്ന് വാങ്ങും ചെയ്യൂലേ? ആരാ പ ആത്രത്തോനെ പരിപ്പൊക്കെ ഇപ്പോ അവിടുന്ന് പോയി വാങ്ങ വാങ്ങ്ണ്. കൊറച്ചിച്ചെ കൊറൊച്ചിച്ചെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ അത് അറിയില്ലലോ മറ്റ മറ്റേ നമ്മള് ഒറ്റടിക്ക് പിന്നെ വരുമ്പോ
കും.
ആഹ് അപ്പൊ അന്തം വിടാണ് ബില്ല്ലവരുമ്പോ അഹ് അഹ് ഓടണേ സാധനങ്ങൾ എടുത്തിട്ട് ഉം എന്നാലും കുട്ടികൾക്ക് തിന്നാ നല്ലോണം ഉണ്ടാവും.
അതന്നെ.
പിടിന് വാങ്ങിട്ട്ന്നും ഇങ്ങനെ തിന്നാൻ കൊടുക്കാൻ കുട്ടൂലാന്ന് പറഞ്ഞ് ഞാന്
ആഹ് ഒന്നും ഉണ്ടാവുല്ല.
പീടീന്ന് വാങ്ങിട്ട് തന്നെ ഇല്ല ഇവടെ ഇപ്പ ഇണ്ടായിന്നന്ന് പോയിന്നത. പിന്നെ കൊറ കാലത്തിന് പോയിന്നില്ല. പിന്നെ ഞാനിപ്പ സപ്ളെയിക്കൊക്കെ ഇപ്പൊ പോക്കടത്തിക്ക്ണ്.
ആഹ് മാസം മാസം പോയാൽ. അതണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടാവും.
ഉം ഉം ഇപ്പ സമാധാനമാണ് കുപ്പിങ്ങനെ നറഞ്ഞു കാണുമ്പോളേ?
ആഹ്
മറ്റേ ഒരു അയിമ്പിന്റെ പേക്കണ്ട് ഒരു നൂറിന്റെ പേക്ക
ഒന്നും ഉണ്ടാവില്ല അത് രണ്ട് ല്ല ഉഴന്നൊക്കെ രണ്ട് ഇടലിന് ഉണ്ടാവും പീടിന്ന് കോണ്ടുവന്നാ അത്ര ഉള്ള പോലേ കൊണ്ടുവരാ അ കൊണ്ടലല്ലോ ക കിലോന് അങ്ങനെയൊക്കെയല്ലേ തുള്ളിച്ചുള്ളവരെ കൊണ്ടര.
ആഹ് മ സമാധാനത്ത മജ ഇടും ചൊച്ചാ നേരങ്ങത്തിൽ തിന്നും ചൊച്ചാ.
തന്നെ
ഉം കുട്ടിക്ളുടെ പെരിയിലൊക്കെ അത്യാവശ്യം എന്തേങ്കലുമൊക്കെ വാണം. ഞൻപോ ഉം പിന്നെ എന്ത് കുട്ടിന്ന് വന്നതാ?
ഓള് ഇപ്പന്നാള് മറ്റോള് വന്നപ്പോ വന്ന് പോയി.
ഏഹ് ഏഹ്
വന്ന് ങണ്ട് അങ്ങനെ പോയി മുഹറം പത്ത് കഴിഞ്ഞിട്ടേ അയിന്റെ പിറ്റേദിവസം ആഹ് മുഹറം പത്തിന്റെ അന്ന് തന്നെ വന്ന് പിറ്റേ ദിവസം പോവും ചെയ്തു മറ്റോള് ഓളപ്പന്ന് നിക്കാൻ വേണ്ടിട്ട്.
അച്ചുനോട് പറഞ്ഞേ അവൾക്ക് ഫോണൊന്നും കൊടുക്കാൻ പറ്റൂല അത്രേ അവിടെ ചെറിയ ഫോൺ കൊണ്ട് വിളിച്ചാന് മാത്രമുള്ളത്ര പറ്റാ ഏ്ഹ് ഞാൻ പോവുല അങ്ങോട്ടൊന്നു. നിങ്ങൾ അത് കണക്കാക്കി കുത്തിരിക്കൊന്നും വേണ്ട.
അപ്പൊ ജെല ബിസിനസ്സ് പഠിച്ചണം പറഞ്ഞു. ബിസിനസ്സ് പഠിച്ചച്ചെങ്കി ഇങ്ങന ഇങ്ങനത്തെ ഒക്കെ പഠിച്ചണം എന്ന് പറഞ്ഞ്.
അപ്പ തന്നെയുള്ളോ കുടി ഫോണിലും കളിച്ചത്തിരുന്നാല്. ആഹ്
എന്തിനാ പഠിച്ച്ണു ബിസിനസ് ചെയ്താ പോരന്ന് എന്ന ജീവിച്ചാലോ? അഹ് ഞാൻ പറഞ്ഞ് ബിസിനസ് ചെയ്യാ ചെയ്യ ഇങ്ങനെയൊക്കെ പഠി
പഠിച്ചണം അപ്പൊ തന്നെയള്ളൂ ഇതിന്റെ ഉം ഓളയിന്റെ അതന്നെയാണോ കുടിയിലായാൽ പിന്നെ ഈ ഫോൺ അങ്ങോട്ട് ഇങ്ങട്ട് ചങ്ങായിച്ചിക്കൾ അല്ലെങ്കിൽ ഓള എന്ത് കുടുംബക്കാര് ഓലെ അങ്ങോട്ട അങ്ങോട്ട കാരന വിളിച്ചു അപ്പൊ അതിനൊക്കെ പോരുലന്ന് പറയാനും പറ്റൂല നാത്തൂന്റെ പേരക്കുട്ടികളൊക്കെ ഇപ്പ വന്ന് കഴിഞ്ഞാലേ അപ്പൊ പിന്നെ അങ്ങോട്ട് പോ അങ്ങട്ട് പോക ഫോട്ടോ എടുക്കാൻ പോവറ്റീന് പോക്കാന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചു
ഉം അയിനൊന്നും കോലല്ലാലേ
ആഹ് അപ്പൊ ഇല്ലാന്ന് പറഞ്ഞാ കീറിക്കാൻ ആഹ്ന്നെ ഇല്ലാന്ന് പറഞ്ഞാ കീറായിക്കാറല്ലോ അപ്പൊ എന്താ കൂടാ സത്യങ്ങൾക്ക് ഉട്ട കൂടെന്ന് പറഞ്ഞ കണതാവും ഹ് അന്നെ ഞ അവിടെ നിർത്തൂല അറിഞ്ഞ അവളോട് പഠിപ്പളക്കൂല ആ പൈസയും കാലം അങ്ങനെ പോകും ചിജും പഠിപ്പ് നടക്കൂല്ല ഇങ്ങനത്തെ ഇടത്തൊക്കെ ആവുമ്പോഴേ ഉള്ളൂ
ഉം ന്നാ ഓക്കെ എന്നാ ഞൻ വിളിച്ചിണ്ട്
ആഹ് ഒക്കെ നോക്കിട്ടില്ല ടൈമ് ഹ് ഹ് ഹ് ന്നായിക്കോട്ടെ ഞൻ
ആഹ് ആയിക്കോട്ടെ
ആഹ് ശരി